ഹലോ
ലോ
കേൾക്കുന്നില്ലേ
ഹലോ
കേൾക്ക്ന്ന്
ആ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
എന്തൊക്കെയിണ്ട് വിശേഷം
നല്ല വിശേഷം
ഉം എന്താ പണി ചോറൊക്കെ തിന്നോ
ഉം ഭക്ഷണം കഴിച്ച് ഇനിപ്പ ചായ ഇണ്ടാക്കാൻ സമയായില്ലേ മോന് സ്കൂൾട്ട് വന്ന് സ്കൂൾട്ട് വന്ന് ഉം മൂന്നരക്ക് എത്തും മൂന്നര്ക്ക് സ്കൂൾ വിടും മൂന്നെ മുപ്പത്തഞ്ചിന് ഇവ്ടെ എത്തും
ആ അടുത്താണോ സ്കൂള്
ആ അഞ്ച്മിൻറ്റേ ഒള്ളൂ നടത്ത
ഏ നടന്ന് അത്രേ ഒള്ളൂ ആ
നൂലാന്നുള്ളൂ ഒരു വളവ് ഇങ്ങനെ
ആ വളവ് ഹ് ഇങ്ങട്ട് ആ വളവ് കൂടെ ഒറ്റക്കാ വെരാവ്
അയ് റോഡാണ് റോഡ് ഇങ്ങനെ ഒരു എസ്സ്ട്ട് അങ്ങനൊരു
ആ ആ
മ് മ് തൊട്ടട്ത്താണ് വാഹനങ്ങള് ർ ഞ്ഞാതില അത്ര വല്ല്യ വാഹനങ്ങളൊന്നുല്ല കൊറച്ച് സ്കൂൾന്ന്ങ്ങനെ ഈ വെര്ണ വണ്ടിളും
ആ ആ ആ ആ ഒപ്പ വേറെ ആരെങ്കിലും ഉണ്ടോ അട്ത്ത്ന്ന്
ആ അവിട്ന്നൊക്കെ ഇണ്ട് ഒപ്പം പോണ ആവശ്യൊന്നുല്ല അത്ര ദൂരൊന്നുല്ല
ഏ എ എ എന്നാ മോൻ വന്നിട്ട് എന്താ കഴിക്കല്
ഇപ്പ കടി ഇണ്ടാക്കിട്ടില്ല
ഏ ഏ ചോറൊന്നും തിന്നണ്ടാവൂലല്ലേ
ആ ഓല് ബിരിയാണി മന്തിയൊക്കെയാണേ തിന്നും
ആ അതെല്ലാം മക്കളെ സ്വഭാവാണ് ആ എണ്ണക്കടിയോ ബേ ചെറിയോ അതൊക്കെ ഓൽക്ക് പറ്റുള്ളൂ
എപ്പോഴെങ്കിലു ഒക്കെ ഒരു നൊണത്തീനി ആയി തിന്നുല്ലെ ഫോൺ കാണുമ്പോ അങ്ങനെയൊക്കെ
ആഹ് ആര് കൊറച്ചേന്ന് പറയും ആഹ് പക്ഷേ ചിലർ ഇക്ക് ആ സാധനം കിട്ടണം അ ഏ ഞമ്മളയിന് കൊട് ത് ചേലാക്കാൻ പാടില്ല നല്ലതല്ല വയർന് പലെ എണ്ണകൾളും പൊരിച്ചൊക്കെ ഇ ണ്ടാക്ക്ന്നതാവുമ്പളേ എണ്ണക്കടിയായാലും ഞമ്മള് പൊരി ച്ച് ണ്ടാക്ക്ണതോ ആ എണ്ണക്കടിയാലും ഞമ്മള് പൊരി ച്ചതാവുമ്പോ അത്ര വല്ല്യത്ണ്ടാവില്ല പക്ഷെഇപ്പെ കടെന്ന് വാങ്ങിയതൊക്കാവ്മ്പള് അതെ ചെലപ്പോ തലേന്ന് വറ്ത്ത എണ്ണയായിരിക്കും
ആ അതെ കടേന്ന് വാങ്ങലില്ല എപ്പഴെങ്കിലും
ആ ആ ആ ആഹ് പിന്നെ നമ്മള് ശീലാക്കുന്നോടത്ത് ത്തോളാണ് ആഹ് ആഹ്
എന്റെടുത്ത് പറയും കടേന്ന് വാങ്ങണില്ല അതൊക്കെ എന്ന് പൊരിച്ച എ ഇതെക്കെ പുറത്തെ എണ്ണയായിരിക്കും പഴയതായിരിക്കും
ആഹ് പിന്നെ അത് കേടാവാതിരിക്കാൻ വേണ്ടിഓല് പലതും ചേർക്കുവേ
ഉം അതൊക്കെ ന്യൂസിലൊക്കെ കണ്ടിരുന്നല്ലോ പ്ലാസ്റ്റിക്കൊക്കെ ഉരുക്കി ഒഴിക്കുന്ന് ലേ
ആഹ് അങ്ങനെയൊക്കെ വാ കേടാ ഉം അതാണ് പിന്നെ നമ്മ കഴിയ്ണതും നമ്മള് ആഹ് ആ കഴിയ്ണതും ഞമ്മള് സ്വന്തണ്ടാക്കും അങ്ങനെ കൊടുത്താ നമ്മക്ക് ഉം ആ ആഹ് കൊറച്ച് പണിയെടുക്കണം
ആ അതാണ് വേണ്ടി ചെലസമയം നമുക്കയ്നൊരു മൂട് ണ്ടാവുലല്ലോ ഈ വൈകുന്നേരം എല്ലാം ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മള്ങ്ങനെ ഇ രിക്കുമ്പോ
ആ ആ അല്ലെങ്കില് രാവിലെ ഉണ്ടാക്ക്ണപോലെ ഉച്ചക്ക് ശേഷം നമ്മള് ഇണ്ടാക്കാം ഉണ്ടാവൂല നോമ്പിന് കഴിയും നോമ്പിനി നമുക്ക് രാവി രാവില ഒന്നിനും തോന്നൂല അതാണ് ആ നോമ്പിന് രാവിലെ തൊട രാവിലെയാണ് മടിയിണ്ടാവ്അ
സമയം അതിന്
ആ അത് അപ്പൊ എത്ര ക്ഷീണം കൊഴേക്ക്ണ്ടെങ്കിലും
ഉണ്ടാക്കാതിരിക്കൂല തട്ടിക്കൂടി ഇണ്ടാക്കും
അങ്ങനെ തന്നെ ഒക്കെ ആവും ചെയ്യും ആ സമയാവുമ്പോത്തിന് ഉം
അപ്പൊ നമ്മുക്ക് അതിനൊരു ക്ഷീണൊന്നുണ്ടാവില്ല അയിനൊരു കഴിവും എല്ലാം ഇണ്ടാവൂലേ
അതാണ് നോമ്പ് തുറക്കാൻ നോമ്പിന് നമ്മക്ക് ഭക്ഷ ണം കഴിക്കബ്ലോക്ക വൈകുന്നേരം ആയ അതിശീണണ്ടാവില്ല നമ്മള് പെണ്ണുങ്ങക്ക്ണ്ടാവൂല ആണ്ങ്ങൾക്ക് വൈകുന്നേരായാപിന്നെ ക്ഷീണായിരിക്കും ഉം ക്ഷീണണ്ടായിട്ട് കാര്യല്ല നമ്മളൊന്നും ഇണ്ടാക്കിട്ടില്ലെങ്കി ഒന്നും തിന്നാന്ണ്ടാവൂല്ല ആ അതാണ് മഴയൊക്കെ ഇണ്ടോ
ഇന്നിപ്പോ മഴ പെയ്തിട്ടില്ല ഒരു പത്ത് പതിനൊന്നണിന്റെ ശേഷം ബെഡ്ഷീറ്റ് അലക്കിയതൊക്കെ ഞാന് പിന്നെ അതൊക്കൊണങ്ങിക്കിട്ടി മെഷീനി സ്പിന്നെയ്താണെങ്കിൽ ഒരു കാറ്റൊണ്ടൊണങ്ങൂലെ ഒരു ഇത്തിരി ചൂടൊക്ക്ണ്ട് അതൊക്കെ ഞാൻ എടുത്ത്വെച്ചൊണങ്ങി പിന്നെ ഞാൻ കുറച്ച് ഷർട്ടും ഇതൊക്കെ നൈറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്
ഏ എന്നാഇവെടിന്നലെ തുടങ്ങിയതാ മഴ നല്ല മഴയാ ആ ആ ആ ഞങ്ങള് ഇനിപ്പ ഇതുവരെ മഴക്കാലായിട്ട് ഇദ്വരെ അങ്ങനത്തെ രണ്ട്ദിവസം മഴ പെയ്തതല്ലാതെ പിന്നെ മഴ പെയ്തിട്ടില്ലിനി ഇപ്പം ഇന്നലെ തുടങ്ങിയ മഴയാ ഇനിയങ്ങനെ മഴ
ഇന്നലെ മുതൽ മഴയണന്നുണ്ടായില്ല ന്യൂസില് കണ്ടില്ലേ ഞായറാഴ്ച മുതൽ ഇനി മഴയ്ണ്ട്
ആ അങ്ങനന്നെയാണ് തോന്നുണ്ട് ഇനിയൊക്കെ തോർന്നിട്ടില്ല ഇങ്ങനെ ചെറുതായിട്ടിങ്ങെ ചാറ്റിക്കൊണ്ടിരിക്കാ ഇപ്പ കുറച്ചൊരു മ യ
ഇ വിടക്കാ മുറ്റൊക്കെ നല്ലോണം ഉണങ്ങിട്ടാ റോഡൊക്കൊണങ്ങി
തന്നെ ഏ ഇവടെ
അപ്പൊ പറഞ്ഞ് കൊറെേ സമയായില്ലേ മഴപെയ്തിട്ട് പിന്നെ വെയിലിനും തന്നെ ഒരിത്തിരി ചൂട്ങ്ങനെ തോന്നുന്നു ഡ്രസ്സുമേലൊക്കെ തൊട്ടപ്പോ ചൂട് അയമട്ട്
ചൂടുണ്ടാെ ആ ആ ഏ മഴ പെയ്താലും കൊഴപ്പൊന്നില്ല ഓവറായാ വെള്ളപ്പൊ ഇപ്പം വെള്ളം കയറി വെള്ളം കേ റലൊക്കെ അവിടെ ഉണ്ടോ ഇങ്ങൾ ടവിടൊക്കെ ഉണ്ടോ ആ കയറകൊല്ലം ഞങ്ങളവിടൊക്കെ ഉ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ആ ഒരു ടൈമിലാണ് ഇണ്ടായത്
ഇപ്രാവശ്യം ഇനി ഏത് മോഡലാണാ വോ ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കോ ഓരോ വർഷം ഓരോന്നോരോന്നെ
ആ ആ നിങ്ങളവിടൊക്കെ വെള്ളം മൂടുമൊ
ഇല്ല
ഏ എ എ ഞങ്ങളവിടേന്നില്ല പക്ഷെ ഉം ചിലവ ഞങ്ങളെ ഈ ജില്ലേലന്നെ വെള്ളം കൂടുന്ന സ്ഥലങ്ങളൊക്കെ ഇണ്ട് എന്റെ നാത്തൂവിടൊക്കെള്ളം ഇവിടെ കേറലുണ്ട് ആ പുഴേന്റെ വക്കലില്ല ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം മൂടല് ഉ
അങ്ങനെ ഈ അടക്കമരങ്ങളെ അങ്ങനുണ്ടാവൂലേ താഴ്ന്ന പ്രദേശം പൂയിമണലുള്ള പ്രദേശം
ആ ആ അപ്പൊ ഒരു ഒരു ഏയ്‌ ഒരു നനവു ള്ള പോലെയൊക്കെയില്ലെ നെരക്കത്തോ ചവിട്ടുമ്പോ ഏ ഏ
ചെള്ള അങ്ങനത്തെ സ്ഥലാണ് അല്ലെങ്കി നല്ല പൂയി മണലു ണ്ടാവില്ലേ പിള്ളേരു വീണാലൊന്നും മുറിവൊന്നുമാവില്ല കാലിന്റെ മുട്ടിന്മേൽ ഓടിക്കളിക്കാനൊക്കെ സുഖാ അങ്ങനത്തെ
ആ ആ അ
ഇന്നു എല്ല മണലിലാ ആ ഒരു സൈസ് ഇണ്ടാവില്ലേ
ആ ആ ആ ആ ഈ ചളി ചളിപിടി ആയമാ
ആ മഴെയ്താ അങ്ങനാവും നമുക്ക് അടുപ്പുണ്ടാക്കാനെ തി ണ്ണോണ്ടാക്കാനൊക്കെ പറ്റും പുതിയ മണ്ണുണ്ടാവില്ല അതുപോലെത്തെ അവര് കളറും കൊണ്ട് ഒരു എളം കറുപ്പെ അങ്ങനെ
പണ്ടൊക്കെ നിലക്കെ മണ്ണോണ്ടാണല്ലോ ഇതാക്കീനത് അതിനൊക്കെ പറ്റി നല്ല ആ എന്താ
പക്ഷെ അങ്ങനെ ഭാഗത്ത് അത് പോയേടെ വക്കിനെ അങ്ങനത്തെ മണ്ണുണ്ടാവുള്ളു
ആ ആ ആ പിന്നെ എന്തൊക്കെയാ ഇന്നെന്താ ഫുഡ് സ്പെഷ്യൽ ഇണ്ടാക്കുന്നുണ്ടോ ഉ സെപ്ഷ്യ ആ എനിക്ക് ചെറിയ മോൾ ഒരാളെ ചെറുതാണ് വേറെ രണ്ടാളുണ്ട് ഏ അ അമ്പത്തി ഇന്നക്ക അയിമ്പത്തി ആറായി ഇരുവത്താറു ദിവസം ഉ ഉ ആവുന്നുള്ളൂ ആ ആ ഇല്ല കുയിത്തീട്ടില്ല ഇനി ഔട്ട്‌ പെൺ പെണ്ണിന്റെ വീട്ടിലാണ് ഞങ്ങക്കെ പോയിട്ട് അവിടെ അടുത്ത അങ്കൽവാടിയിൽ ഉണ്ടാവലുണ്ട് അപ്പ അവിടെ പോയിട്ട് ക്കാന്ന് കരുതി ഇവിടുന്നാകുമ്പോ കൊറച്ചൊന്നെ പോകാനിണ്ട് വണ്ടിക്ക് പോകാം ആ ഉണ്ടെ രണ്ടേ ആ ആ നാല്പ്പത്തഞ്ചിന്റെ ഒന്നും പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടൊന്നും അങ്ങനെ രണ്ട് മൂന്ന് സൂചി അടുപ്പിച്ച് ഒരു മാസം മാസം എ ടവിട്ട് കൊടുക്കും
എത്രണ്ണമാ കുത്തണ് കൈ രണ്ട് കൈ ഉം ഇപ്പൊ മൂന്ന് പ്രാവശ്യം ഞാൻ പോയപ്പളൊക്കെ മൂന്നെണ്ണാണ്
അങ്ങനെ തന്നെയാണ് എന്റെ രണ്ടാമത്തെ ആ രണ്ടാമത്തെ മോനെ അങ്ങനെ മൂന്നെണ്ണം കുത്ത് എങ്ങനെ ആയാലും കുത്തുമ്പോ വേദന ഉണ്ടാവുമല്ലോ
ഉം മൂന്നെണ്ണാ രണ്ട് കയ്യ് എങ്ങനെ രണ്ട് കാലിന്റെ തൊടെമില് ഒരു കയ്യ്മിലുല്ലേ ഉം കയുമ്മത്തെ പോട്ടെ ചെറിയ സൂചി കാലുമത്തന്നെ കുത്തിങ്ങട്ട് താത്തും മനുഷ്യനെ മ്
ആ അതാണ് നമ്മള് മടിയിൽ വെച്ച് കൊടുക്കും ചെയ്യും അപ്പള മുന്നിന്നങ്ങ് ആ അതന്നെ നോക്കിപ്പോ നോക്കണ്ട കരുതിയാലും നോക്കിപ്പോവും നമ്മ ളതല്ലെങ്കിലും വേറെ കുട്ടികക്ക് കൊടുക്കും കുത്തുമ്പോഴും നമുക്കത് ത് ഇടങ്ങേറാണല്ലോ
എങ്ങനെയല്ലേ മുക്ക് ചെറിയ കുട്ടിയാളെക്കെ ഇങ്ങനെ കുത്തുമ്പേ മ്മുക്ക് എടങ്ങേറേ നു പിന്നെയും ഉം
ആ
ചെലവരറയും പാവാണോ ഒന്നു അറിയാത്ത കുഞ്ഞുങ്ങളെ കൊണ്ടേ രോഗണ്ടാവൂ
അത് ഉണ്ടാക്കന്ന് പറയും ചെലവർ പറ്റിക്കോളും ചെ ചെല ആൾക്കാർക്ക് അത് കൊടുക്കാൻ താൽ പര്യല്ലല്ലോ ക്ഷെ കൊടുക്ക് ഉം കൊടുക്കാഞ്ഞാല് ഒരു പേടിയാണ്
ഇപ്പത്തെ അതിന് കണ്ടീഷനില് പേടിയാണ് ഇപ്പത്തെ ആ സാഹചര്യത്തില് ഇപ്പത്തെ ജീവിത ശൈലിയിലൊക്കെ രോഗങ്ങള് പലവിധ രോഗവും
നമ്മള് ഡോക്ടറ്ത്ത് പോയാല് ഡോക്ടർ ചോദിക്കും എന്തെ അസുഖായി എന്നാല് ചോദിക്കും ഈ കുത്തിയപ്പ് വെച്ചിട്ടുണ്ടോന്ന് ചോ
തെ ചോദിക്കും ഡോക്ടറ്മാര്
ആ ചോദിക്കണ്ടേ പിന്നെ ഇപ്പൊ കാർഡും എന്തേനും ആവശ്യത്തിന് ചോദിക്കേ കുത്തിയപ്പിന്റെ കാർഡുണ്ടല്ലോ
ഇപ്പൊ പത്താം ക്ലാസിലെത്തുമ്പോള് അപ്പള് ലൽ അ ഒന്നുംപ്പോ ഒന്നും പാടിലല്ലോ പത്താം ക്ലാസ്സിൽ എത്തിയാലും എല്ലാം ചോയിക്കല്ലോ ഞങ്ങളൊരു അയൽവാസി കുട്ടിക്ക് ഒന്നും അടിച്ചിട്ടില്ലേനി ഇതുപോലെ അവള് പത്താം ക്ലാസ്സിലായപ്പോ എത്ര സൂചിയങ്ങട് അടിക്കാനായത്
പ്പന്റെ പടച്ചോനെ എന്തിനാപ്പ വെറുതെ ആവശ്യയില്ലാതെ അങ്ങനെ ചെയ്യാ ആ ഒരു ടൈമില് കൊടുത്താലെ ആ കൊടുക്കുമ്പോളും ആ ആ പിറ്റേ ദിവസോം ഒരു എടങ്ങേറുണ്ടാവും പിന്നെ കൊഴപ്പൊന്നുയില്ല ഉം ഞാനും ന്റെ മക്കക്ക് കൊടുത്തിട്ടുണ്ട് അഞ്ചെകാൽ ഇപ്പൊ ഒരാൾക്ക് എ ഒമ്പത് വയസായിണ് ഓക്കും അഞ്ചാം വയസ്സത്തെ കൊടുത്തിണ് ഇനി പത്താം വയസ്സിൽ ഒന്നുണ്ടല്ലോ അത് കൊടുത്തിട്ടില്ല അത് ഇനി പത്ത് വയസാവുമ്പും മണ്ടിവരും കൊടു
ഉം എന്നാ ശരി എന്നാ
ആ ആ ശരി വെക്ക ആ ഓക്കെ